ഹലോ കേക്കുന്ന്ണ്ടോ?
ആഹ് കേൾക്ണ്ട്, പറി. എന്തൊക്കെ?
പറയൂ സുഖം
ഏഹ്. പിന്നെന്താണ് വിശേഷം, മോന് കള്യയ്ഞ്ഞ് വന്നോ?
മോന് ഇല്ല ഇപ്പം വെത്തും ഒരു പത്തിൻറ്റോണ്ട് എത്തും.
ഇങ്ങളവ്ടെ എങ്ങനെ ചക്കിം മാങ്ങിം തൊക്കെ ണ്ടോ? തേങ്ങ്യെക്കെണ്ടോ
എല്ലൂണ്ട്. പക്ഷെ നിങ്ങളെ അത്രയില്ല. ഏഹ് ഹേ എന്താ പറയണ്ട് ഈടെ ഭയങ്കര കൊറവാന്ന് എല്ലാർക്കും വീടും പിന്നെ മുമ്പത്തെ പാരമ്പര്യായ്റ്റില്ലാ ക്കിൽ കുറച്ച് സ് സ് ഇതുണ്ടാവും സ്ഥലങ്ങള് ണ്ടാവും അല്ലാണ്ട് ഇപ്പൊ വെക്കുന്ന ആൾക്കാരൊക്കെ ചെറിയ അഞ്ച് സെന്റ പത്ത് സെന്റിലൊക്കെ വീട് വെക്കുന്നെ.
ആഹ്. നിങ്ങളെന്തേലും കൃഷി എന്തേലും ണ്ടോ നിങ്ങളെ വീട്ടില്?
കൃഷി ല്ലാ ചക്ക മാ അങ്ങൻത്തെക്കെ ഇണ്ട് കൃഷിയായിട്ട് ന്ന് പറയാനില്ല.
എല്ല, വീട്ട്ക്കാവശ്യള്ള പച്ചറികൾ അങ്ങനെയൊക്കെ ഇണ്ടാക്കാറുണ്ടോ?
പച്ച ഏഹ് പച്ചക്കറിയൊന്നും ഇല്ല ചക്കിം മാങ്ങിം അതേ ഉള്ളൂ പച്ചക്കറിയിട്ടൊന്നും ഉണ്ടാക്കൊന്നില്ല. അന്തെങ്കില് കറിവേപ്പിലാ മുളക് അങ്ങത്തൊക്ക സംഭവങ്ങളള്ള അത്രേ ഉള്ളു.
ഓഹ് കറിവേപ്പില മുളക് ആഹ് കറു മുരിങ്ങൻ്റെല അങ്ങനൊക്കെ ഇണ്ടല്ലേ ഇവിടെ ഇണ്ടത് ചേമ്പും ചേനയും പൂളൊക്കെ ഒക്കെ പറിച്ചിട്ട് പോവാ
ആഹ് വാഴൊക്കെ വെച്ചേന്ന് കൊറച്ച് വാഴ അത്യാവശ്യം അങ്ങിട്ട് നല്ലതിന്ന് വരുമ്പോക്കെക്കെ ഇതിങ്ങ കെളച്ചിട്ട് പോവും
ഓഹ് വാഴ
നമ്മള് നല്ലയി നോക്കീട്ട് പിന്നെ ഒന്നും കിട്ടോന്നും ചെയ്ല അത്രയും കഷ്ട്ടപെട്ടിട്ട് അതോണ്ട് വാങ്ങി
പൊളിച്
ആഹ
ഇടുത്തിട്ട് ഇങ്ങണ്ട് ഇട്ക്കാണ്ലേ
എങ്ങനാ
മൂന്ന് പ്രാവശ്യം കൊമ്പ് നിർത്തിട്ടോ ഇന്നിട്ട് മൂന്ന് പ്രാവശ്യം പർച്ചിട്ട് പോയി പിന്നെ ഞാൻ നിർത്തി വെച്ചു ച്ചു വെർ
നിങ്ങ പൂളിണ്ടാക്കല്ണ്ട്
നമ്മൾ എന്തിനാ ഇത്ര കഷ്ട്ടപ്പെട്ട് ഇങ്ങനെ പർച്ചിട്ടിട്ട് ചേമ്പ് മ്പും ചേനൊക്കെ അങ്ങനെ തന്നെ ഒക്കെ പർച്ച് വെറുതെ ഇന്റെ പൂതിക്ക് വെറുതെ രണ്ട് മൂന്ന് പുള ഞാൻ കുത്തിട്ട്ണ്ട് മൂന്ന് കുത്തി രണ്ടാ
ആഹ്
ഇപ്രാവിശ്യം പിന്നിം പറിച്ചിട്ടു പിന്നിം കുത്തി ഇപ്രാവശ്യം ഞാന്
ആഹ ആഹ അതെയാ
പിന്നെ യാ
അന്റെ ഫ്രണ്ട്സ് ഇണ്ട് അങ്ങോട്ടേക്ക് അവര് അവര്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോന്നേരം അവുടെ ഹെ വന്നിട്ടുണ്ടായിന് അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് കൊടുത്ത കൊ തെരുമ്പോ ഇതൊക്കെ വണ്ടിൽ വെച്ച് തന്നിട്ടുണ്ടായിന്
ഉം ആഹ് ഇങ്ങളവിടെ പൂളൊന്നും ഇണ്ടാക്കാൻ ആഹ് അവിടൊന്നും പറ്റൂല പന്നി ഇണ്ടായതോണ്ട്ല്ലേ
ആഹ് ഈടെ അങ്ങനെ പൂള ഇണ്ടാക്കലങ്ങനെ ഭയങ്കര കൊറവാണ് ചെലെ ആൾക്കാരെടെണ്ടാവും പക്ഷെ കൂടുതൽ അങ്ങനെ പറമ്പ് കൊറവാന്ന് എല്ലാരെടുത്തൊന്നും അങ്ങനെ പറമ്പില്ല
ഉം ഉം പിന്നെ എങ്ങനെ വായിക്കാറുണ്ടോ വായനാശീലൊക്കെ ഇണ്ടോ
വാഴക്കല്ലേ
വായനണ്ടോ വായിക്കാറുണ്ടോ നോവലും പുസ്തകങ്ങളൊക്കെ വായിക്കോ
പുസ്തകങ്ങളാ ആഹ് ഇണ്ട് ഇണ്ട് ആഹ അത്യാവശ്യം ഏഹ് മാസിക വനിത അങ്ങൻത്തൊക്കെ
ഉം ഞാൻ ആഹ് ഞാൻ
നിങ്ങക്ക് ഇണ്ടാ
നല്ലോണം വായിച്ചിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെ ഇപ്പ അങ്ങനെ ഇല്ല ആദ്യൊക്കെ നല്ലോണം വായിച്ചിരുന്നു ഇപ്പൊ അങ്ങനെ കൊറഞ്ഞു ഇപ്പങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നു ഒതുങ്ങി ഒതുങ്ങി പിന്നെ വീട് പണിയും കാര്യങ്ങളും വീട്ടിൽ പിന്നെ ഒന്നാമത് ഫോണ് തന്നെ കഥാളും അതും നോവലാളൊക്കെ ഫോണത്തേനണ്ടാവും വായിക്കാൻ അപ്പൊ അതൊക്കെ ആഹ് അത് വായിക്കും ഇപ്പആഹ്, ആഹ് ഇപ്പം, ഇപ്പ അതാ വായിക്കാറൊള്ളു ഇപ്പം പുസ്തകം വായി അതാ, അതാവുമ്പോ ഒരു കൗതുകം തോന്നും അപ്പൊ അത്ങ്ങനെ വായിച്ചോണ്ടിരിക്കും. ആഹ് തോണ്ടു.
ആ, ഇതാവുമ്പോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവാലോ ഭ യങ്കര രസല്ലേ, മറ്റേത് ബുക്കൊക്കെ കൈയുമ്മ പിടിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാവും.
ഓരോരോ പേജ് എടുക്കണം ഇയിന്റെ ആവശ്യം ഒന്നു ഇല്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പ തന്നെ
ഉം, ചുരു ചുരുക്കി പറഞ്ഞ ഇപ്പ ഫോണില്ലാതെ ജീവി ക്കാൻ പറ്റാത്ത അവസ്ഥ. ആ അയിലാണ്.
ആഹ്, ന നമ്മളെ ആഹ് നമ്മളെ ആഹ് നമ്മളെ ഐടിം വീട്ടുകാരെ ഐടിം എല്ലാ സംഭവങ്ങളും ഫോണിലല്ല ഫോൺ ഇല്ലങ്ങ് പോയി.
ഉം, എല്ലാം പോയി. ഹസ്ബൻന്റ് ഒക്കെ എന്താ ചെയ്യണ്?
ആള് ഗൾഫ്‌ലാ
ഏഹ്, എവിടെ സൗദിയ, ജിദ്ദേ?
ഏഹ്, ദുബൈയില് അട് ആള് ഇപ്പം വെരും അടുത്ത മാസ എത്തും.
ഏഹ്, എടുക്കാ കല്ല്യാണം കഴിച്ച് അതോ ആ, അല്ല കല്ല്യാണം കഴിച്ചോട്ത്ത് ആരെക്കെ ഇള്ളെ?
വെല്ല്യ ദൂരോ വെല്ല്യ ദൂരൊന്നൂല്ല. ഉമ്മ, ഉ ഉമ്മ ആ, നമ്മള ഇവിടെ ഏഹ്, ഇങ്ങനെ കണ്ണൂരൊക്കെ ഇങ്ങനെട്ടാ നമ്മളെ വീട്ടില താമസിക്ക്.
ആഹ്, വ ഹസ്ബൻഡ് വന്നാലോ?
ഹസ്ബൻഡ് വന്നാലും വല്ലപ്പോഴും അങ്ങനെയൊക്കെ പോവും, അല്ലാണ്ട് ഇഹ് മറ്റേ മറ്റ് ജില്ലക്കാർ പോലെ സ്ഥിരായിട്ട് അവിടെ തന്നെ നിക്കണ്ട ആവശ്യല്ല.
ഉം, അല്ല ഹസ്ബന്റു ഇങ്ങളെ വീട്ടില് ഇവിടെ വന്നിട്ട് താമസിക്ക്.
ആഹ്, ഹസ്ബന്റിവടെ ആഹ്,
എവിട്ക്കു എപ്പളേലെക്കെ രണ്ടാളൂടി പോയിട്ട് വെരേ?
ആഹ്, നമ്മ അങ്ങനെയൊന്നുല്ല നമ്മക്ക് തോന്നും പോവും വെരും. ചിലപ്പോ ഒര് ഒരാഴ്ച ചെലപ്പ നിക്കും.
ഏഹ്, അവിടെ ഉമ്മി ഉപ്പ യൊക്കെ ഇണ്ടോ? ഹസ്ബെന്റിന് ആരൊക്കെ ഇളെള?
ഹസ്ബൻഡു, ഉമ്മ, ഉപ്പ, പെങ്ങളെല്ലാ ഉണ്ട്. രങ്ക് രണ്ട് പെങ്ങള്ണ്ട് പെങ്ങളെ കുട്ടിളുണ്ട്. അയില് രണ്ടാളും വേറെ വേറെ വീട് വെച്ച്. ഒരു പെങ്ങള് വീട് വെച്ച്. ഒരാള് ഉമ്മാന്റി ഉപ്പാന്റി കൂടെ
ഉം, ചുരുക്കി പറഞ്ഞ കല്ല്യാണം കഴിഞ്ഞാലും വീട്ടിൽ തന്നെ.
ആഹ്
ഹ്, ഹ് ഉം, ശെരിയാണ്. ഇപ്പ അതാണ് സുഖം.
ആഹ്, ഹാ അന്റെ ഫ്രെ അന്റെ ഫ്രെ അന്റെ മാ ഫ്രണ്ട്സ് ഒക്കെ ഇല്ല ബാക്കി ഇല്ലെ എള് ഭാഗത്തില ഫ്രണ്ട്സ് ഒക്കെ പറയും നിങ്ങക്ക് ഭയങ്കര സുഖാണ് ഇങ്ങനെ ഓരോരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോ നിങ്ങൾത് ഭയങ്കര നിങ്ങക്ക് നല്ല സുഖാണ്. നിങ്ങക്ക് വൈ ഇയ്യെങ്കിലും നിങ്ങളെ വീട്ടില് ഇങ്ങക്ക് കെടക്കാ ഒരു കൊഴപ്പൂല്ല റെസ്റ്റ് എടുക്കാ. ഒരു പ്രശ്നൂല്ല പക്ഷെ, നമ്മക്ക് അതൊന്നും പറ്റൂല.
ഇച്ച് ഇങ്ങനെ ജീവിച്ച് വളർന്ന വീട്ട്ന്ന് അതൊക്കെ മാറിയിട്ട് വേറൊരു വീട്ട്ക്കാണ് പോവുമ്പോ നമുക്ക് എന്തൊരു ബുദ്ധിമു ട്ടാലേ, ഇതിപ്പോ അതൊന്നു ഇല്ലല്ലോ ഇങ്ങക്ക് ആ സാഹചര്യ ഒന്നു ഇല്ലല്ലോ ഇങ്ങക്ക് ഇപ്പ ഇങ്ങ തന്നെ ആയതോണ്ട് ഇപ്പ ഇങ്ങൻത്തെ സുഖാണ് പറിയ. അങ്ങനെ പൊരുത്തപെട്ട് വെരാൻ കൊറേ ടൈം എടുക്കും ഞമ്മള് വേറൊരു ഒന്നു അറിയാത്ത ഒരാ വീട്ട്ക്കാണ് ചെല്ല് അല്ലേ. ഒരു പരിചയ ഇല്ലാത്തോട്ത്ത്.
പക്ഷെ നിങ്ങളൊക്കെ നിങ്ങള് കൊറച്ച് കഴിയുമ്പം തന്നെ പെട്ടെന്നന്നെ വീട് വെച്ച് പോകൂലേ അധികം നിക്കാൻ നിക്കൂലല്ലോ
അങ്ങന പോകും ഞങ്ങളൊക്കെ ഉം ഞങ്ങളൊക്കെ പെട്ടെന്ന് പോന്ന് അപ്പെന്റെ മോക്ക് അഞ്ചു വയസ്സ് ആയപ്പോത്തിന് ഞാൻ പോന്നേണ് ഓഹ് കൂടുതല്
ആഹ് അതെല്ലാരും പറയുന്നേക്കാം പെട്ടെന്ന് തന്നെ വീട് വെക്കാൻ നോക്കൂന്ന്
ആഹ് എല്ലാരും അങ്ങനെ തന്നെ അതിപ്പോ രണ്ടോ മൂന്നോ മരുമക്കള് വന്നാ പിന്നെ ആ വിട്ട്ന്ന് ആദ്യം ആദ്യം വന്നൊരു മാർ
ആഹ് അത് അങ്ങ അങ്ങനെ നോക്കുന്ന സംഭവം നല്ലതാണ് പെട്ടെന്ന് അങ്ങനൊക്കെ ഒരു ചിന്ത വരുവല്ലോ
ഉം നിങ്ങക്ക് പിന്നെ അതിന്റെന്നും ആവശ്യ
നമ്മക്ക് പിന്നെ ചെലയാക്കൊന്നും അങ്ങനെ വേ പെട്ടെന്ന് നേരം വെളുക്കൂല ഒന്നാമത് സ്വന്തം വീട്ടിലായൊണ്ട്
ആഹ് അതാണ് ഉം
അങ്ങനെ നോക്കൊന്നുല്ലല്ലോ പിന്നെ അമ്മായിമ്മ പോര് അങ്ങനത്തേക്ക ഉണ്ടോ
വരാറുണ്ടാ അങ്ങട്ടും ഇങ്ങാട്ടൊക്കെ പോവാനും പറ വരല് തന്നെയാ അഹ്
ആഹ് വരുത്ത്ണ്ട്
അല്ല ഹസ്ബൻഡ് ഇല്ലെങ്കിലും പോക്കും വരവൊക്കെ ഇല്ലേ ചോയ്ക്കാ
ഇണ്ട് എടക്കെടക്ക് എന്തെങ്കിലും വിശേഷക്കെ അങ്ങനേക്കെ പോവും
കൊയപ്പൊന്നും
ഇവിടെ ഇവിടന്ന് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ വലിയ ദൂ
ഉം ആഹ് ഇബടെ ഉമ്മേം ഉപ്പേക്ക ഇണ്ടാ
പിന്നെ ഞാന് ഡ്രൈവ് ചെയ്യും
ഉം ഞാ വണ്ടി ഓടൂല്ലേ കാറ് സ്വയം കൂടുമ്പം പിന്നെ നമുക്ക് എവിടുക്കും പോവാല്ലോ ആരേം കാത്ത് ആവശ്യോള്ളോടത്ത് പോയി വരല്ലോ
ആഹ് ഇല്ല അതൊണ്ട് കൊഴപ്പല്ല
നീ വർക്ക് ചെയ്യ്ണ്ടാ
ആഹ് ഇല്യ ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നാ
എന്തേലൊക്കെ ജോലിക്കൊക്കെ പോവാ നോക്കി കുടേ വീട്ടിലൊക്കെ ഇരിക്കുമ്പൊഴ സമ സ ഇതുണ്ടല്ലോ സമയ ഉണ്ടാവുമല്ലോ വീട്ടില് ഉമ്മന്റെക്കെടുത്ത് ആവുമ്പോ പോയൊരു ചെറിയൊരു ജോലി ഇപ്പൊ പോവാല്ലോ പൊയ്ക്കൂടെ
വീട്ടില് പണി വെപ്പ് തന്ന ഏഹ് ഹസ്ബൻഡിന് വല്യ താല്പര്യോന്നുല്ല
ആഹ് അതാണ് ഞങ്ങക്കൊക്കെ ജോലിക്ക് പോവാന്ന് അങ്ങനെ വീട്ടിൽ തന്നെ ആവുമ്പളേ പോവാല്ലോ ഉം അങ്ങനെ സമാധാനത്തോടെ പോവാലോ
ആഹ് ബാക്കി വന്നിട്ട് നമ്മുക്ക് വന്നിട്ട് പിന്നെയും എവിടുക്കാ പണി ആഹ് നിങ്ങളക്കൊക്കെ ഇങ്ങനെ കറക്റ്റ് ആട എങ്ങനാ ഭയങ്കര സ്ട്രിക്റ്റ് ഉണ്ടോ
അങ്ങനൊന്നുംല്ല അമ്മക്കൊക്ക പോവാം അവിടെ പോന്നൂല്ലേ വേറെല്ലാ അമ്മുക്ക് അമ്മള ഇഷ്ടം പോലെ ജീവിക്കാ
ഹസ്ബൻഡും ഉമ്മൊക്ക ഇണ്ട വീട്ടില്
ആഹ് ഹസ്ബൻഡിന് ഉമ്മണ്ട് ഉമ്മക്ക് പ്രായായി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂ വയസ്സൊക്കെ ആയിട്ടുണ്ടാവും
ഓഹ് അത് ശെരി അവൻ നിങ്ങളെ കൂടെയാ
തറവാട്ടിലാ ഇവിടെ ക്കറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ വരലില്ല ഇപ്പോ കുറച്ചായിട്ട് ഇപ്പ ഇല്യ
ആഹ് ആഹ്
ഉം എല്ലത്തിനും മതി അങ്ങൻത്തെതൊന്നുല്ല ട്ടോ ഇമ്മാക്ക് എന്താണോ ന്റെ ഇമ്മാനെകാട്ടിം കാര്യങ്ങള് പർഞര ഇന്റെ അമ്മായിമാനോട നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങള് തമ്മില് അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ലായിരുന്നു
ഉം ഉം അതോണ്ട് കോഴപ്പല്ല എല്ലാരും ഒരെ പോലാഴിരിക്കണം ന്നില്ല ചെലോര് നല്ല സ്നേഹല്ല ഉമ്മാനെങ്കാട്ടിം നല്ല സ്നേഹല്ലവര് ഇണ്ടാവും
വഴനാട് ഇൻക്ക് ഇമ്മാന്റെ അട്ത്ത്ന്നാ കിട്ടിയത് നല്ല ഹാപ്പി ആയിട്ടന്നെ എന്താ ച്ചാല് ഞാ ആ ചെലോർക്ക് അങ്ങനെണ് അ പിന്നെ നമ്മള് നമ്മളെ എങ്ങനെ പെരുമാറ്ണ വെച്ചാലേ ഞമ്മള് പെരുമാറ്ണെനൻ രിച്ചാണല്ലോ ആൾക്കാര് ചെലോൽക്ക് ഒര്താ
പിന്നെ നമ്മള് കൊറേ അങ്ങട്ട് കൊർച്ചക്ക അഡ്ജസ്റ്റ് ചെയ്ത്
ഓ പിന്നെ ഓല് പ്രായയൊരല്ലേ അപ്പ നമ്മളമ്മാര് പറിണ പോൽ തന്നെ അത് കണക്കിലെടുത്താ പിന്നെ അയ്മ കാര്യം തീർന്നു നമ്മളമ്മര് പറിമ്പം നമ്മക്ക് കു കുറ്റായി തോന്ന്ണ വേറേള്ളോര് എന്തേലും ഒന്ന് മൂളി അപ്പ അത് കുറ്റായി തോന്നും അതൊക്കെണ് ഓരോ പ്രശ്നങ്ങള് ഇണ്ടാവാൻ കാര്ണം
ഉ
അപ്പൊ അത് പോ കാര്യം പറയിണ് ഇപ്പ നമ്മള നമ്മളെ മക്കളോട് പറിണ അന്ന മാതിരി
കഴിഞ്ഞ ജനറേഷനും കോഴപ്പല്ല പക്ഷെ ഇപ്പം വര്ന്ന ജനറേഷന് അങ്ങനെ പറ്റുന്നില്ലല്ലായിരിക്കും
അതൊക്കെ നോക്കിട്ടാണ്ല്ലോ ഇപ്പ കല്യാണം കഴിക്ക്ണത് വീട്ടിലാരൊക്കെ ഇള്ളത് പ്രായായോല് ഇണ്ടോ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇപ്പ കല്യാണം കഴിക്ക്ണത്
ആ വീട്ടില് പണി എടുക്കാണ്ട് വരും നല്ല ജോലിക്ക് വിടോ എല്ലാം നോക്കിട്ടാണല്ലോ എട്ക്ക്
എല്ലം നോക്കിട്ടാണ്പ്പൊ ന്നാ അയികോട്ടട്ടോ സമയം ഞാൻ പിന്നെ വിളിക്ക ഉം